ആഹ് നേരത്തെ വിളിച്ചപ്പ്ളേ. ഫോൺ തന്നെ ഓഫായി ഓഫായി പോയി. ആ ചായോടികയിഞ്ഞു പണികളൊക്കെ ഒരിങ്ങിയോ രാവിലത്തെ തെരക്കോള്.
ല്യാ സ്കൂൾക്ക് അച്ചിട്ട് ചായ കുടിച്ചിട്ട് ഫോണെടുത്ത്.
ഫോൺ എടുത്തിട്ടേ ഉള്ളൂല്ലേ.
അത് വാക്കിയായി ആഹ്.
രാവിലത്തെ പണിയൊക്കെ.
ഇല്ല മഴ നല്ല മഴ ആഹ് അതന്നെ. ഉം.
വെയിലിന്റെ ഇതൊന്നും കാണാല്യാ ഇനിയിപ്പോ മഴക്കാലാണല്ലോ.
ആഹ് അതന്നെ.
ആഹ്.
നാളെ സ്കൂള്ലാല്ലെ.
ആഹ് ഇണ്ട്ല്ലേ.
ആഹ്.
അവരൊക്കെ ആഹ ഇണ്ട് പോയിട്ടിണ്ട്. മഴ കാരണേ നീക്കാനൊക്കെ ഒരു മടി രാവിലെ നമക്ക്. കയ്പ്പ് അങ്ങനെയാണല്ലോ.
ആഹ മയക്കണിക്കാൻ മനസയിരുന്നില്ലേ ചൂടാവുമ്പോ കൊറങ്ങാനൊന്നും.
ആഹ് അല്ല അന്ന്. പ്പൊ ന്തോ ഞാൻ വിളിച്ചപ്പോ എന്തോ സ്കൂളിലേക്കി പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരിന്നില്ലേ. അന്ന പൂർവ വിദ്യാർത്ഥികളുടെ. എന്ത പറ്റേ ഇതുണ്ട് സ്കൂളില് എന്ന് പറഞ്ഞിട്ട് അന്ന് പോയോ.
ഉം ആഹ് പോയി.
ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചു പിന്നെ അങ്ങടെ മറന്നുപോയി. എന്നാപ്പോ ഓർമ്മുണ്ടായത് എങ്ങനെ കൂട്ടുകാരൊക്കെ കണ്ടോ. പഴയ കൂട്ടുകാരെ കണ്ടപ്പോ. എല്ലാരുണ്ടായിലേ ഒരുപാട് സന്തോഷായിട്ട്ണ്ടാവൂലേ? അവരെക്കെ കണ്ടപ്പളേ കൊറേ കാലത്തിനേഷം കാണുമ്പളേ
ആഹാ നല്ല പാങ്ങല്ലേ കാണാൻ സന്തോസാ നി നിങ്ങ ചോയി നിന്നെയൊക്കെ ചോയ്ച്ച്
എല്ലാരും ചോയ്ച്ചൂലേ? ഇൻക്കന്ന് വരാനും പറ്റിയില്ല അന്ന് നീയത് പറഞ്ഞപ്പളാണ് ഞാനത് അയിന്റെ കാര്യം ഓർമ്മ വന്നത് ഫോണൊക്കെ കേടായിരുന്നേ
ആഹാ അതെ
എല്ലാരും എഹ് ഇണ്ടായിരുന്നുല്ലേ നമ്മടെ ഫ്രണ്ട് ഏഹ് എല്ലാരുംകൂടെ എല്ലഒരുമിച്ചിട്ട് എല്ലാര്ക്കും പറ്റ്ണ സാഹചര്യാവൂലല്ലേ എപ്പളും അമ്മള്പ്പോ നിർബന്ധിച്ച് അതൊരു സമയണ്ട് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ ആരേനിം
അതന്നെ മുമ്പത്തെപോലല്ലല്ലേ പൊരേൽ സ്വന്തം പൊരല്ലല്ലോ അതെ
ആഹ ഒക്കൗടെ വീട്ട്ന്ന് അനുവാദം കിട്ടണ്ടേ
ആഹാ അതന്നെ ഹസ്ബൻഡും വീട്ടുകാരൊക്കെ
എവിടക്കെങ്കിലൊന്ന് പോണെങ്ക തന്നെ അവരോട് ചോയ്ച്ച് ചേയ് സമ്മതം ചോയ്ച്ച് അമ്മോട് ചോയ്ക്കണം അച്ഛനോട് ചോയ്ക്കണം
ഞാനങ്ങനെ ചോയ്ച്ചിട്ട് പോയക്കാ മ് കൊറെ കൊറെ ആഹാ
അവരിന്നെ കാണു ഞാൻ വിചാരിച്ചു നീയന്ന് പറഞ്ഞപ്പോ വരണന്ന്ള്ളത് പി ന്നെ അന്നത്തെ സാഹചര്യം
ഞാൻ വിചാരിച്ച്
പറ്റീല്ല വര്ന്ന്ണ്ട് ആഹ് ടീച്ചർമാരൊക്കെ വന്ന് ട്ട്ണ്ടായിര്ന്നോ?
ആഹ ടീച്ചർമാരൊക്കെ വന്ന്ന് ഒരു ഒരു ടീച്ചറ് വന്നിട്ടാഞ്ഞ് പിന്നെ ബാക്കി
ആ ആഹാ ഹാ കണക്കിന്റെ ടീച്ചറൊക്കെ വന്നിട്ട്ണ്ടാർന്നില്ലേ?
ആഹ കണക്കിന്റെ വന്ന്നി മറ്റേ ഓർമ്മണ്ടല്ലേ? ആഹ അതെ.
ചോയിക്യാ
ഇപ്പോർക്കുമ്പോ
ഇപ്പോർക്കുമ്പോ ആഹാ അതെ ഇപ്പൊനമ്മളാ പക്ഷെ അന്നൊക്കെ ന്നമ്മക്ക് ആ സ്കൂൾക്കൊന്ന് പോവാൻതന്നെ പേടിയാർന്നല്ലേ? സ്കൂളിക്ക് പോവാന്ന് പറഞ്കഴിഞ്ഞാ ഒരു രാവിലെ തന്നെ ദേഷ്യം വെരും
ആഹാ അതന്നെ ഇപ്പൊ കൊതിയാന്ന് പയേ
സത്യം പറഞ്കഴിഞ്ഞാ കുട്ട്യോള് നമ്മള് ഇപ്പളാണാ കു എന്താണ്
ആഹാ കഴിഞ്ഞേ തിരിച്ച് വരല്ലാലോ
അതില്ല പക്ഷെ നമ്മക്കന്നറിയില്ല്യല്ലോ ഇത്പ്പോ ഇങ്ങനൊരു ഇതിലാണ്ന്ന്ള്ളത് നമ പക്ഷെ അന്നൊക്കെ നമ്ക്ക് സ്കൂളിക്ക് പോവാന്ന് പറഞ്ഞാതന്നൊരു ദേഷ്യ സത്യാണ് അന്ന് രാവിലെ എന്തേങ്കിലും എന്തെങ്കിലും വയറുവേദനേ, തലവേദനേ എന്നൊക്കെ പറ്ഞ്ട്ടെ സ്കൂളിക്ക് പോവാതിരിക്കാള്ള വഴിയാ നോക്കാ ഇപ്പം ന്നമ്മട കുട്ട്യോളതുപോലെ ചെയ്യുമ്പോ നമ്മക്ക് വിചാരിക്ക്ണ്ട് നമ്മളുതേപോലെ ചെയ്തന്ന്ള്ളതേ
അതന്നെ പിന്നെ മനസ്സിലാവും ഓർക്ക്
പിന്നെ മനസ്സിലാവ്ണത് പക്ഷെ അവരിക്കറിണില്ലല്ലോ അവരിപ്പോ ഈ സുഖം ഇഞ്ഞ് വെല്തായി കഴിഞ്ഞ കിട്ടില്ല്യാന്ന്ള്ളതേ അവര്ക്ക് മനസ്സിലാവൂല്ല നമ്മള്പ്പം അന്ന് വിചാരിച്ചില്ല്യ ഇങ്ങനയാവുന്ന്ള്ളതൊന്നും
ഞമ്മഒക്കെ ആ കാലം കഴിഞ്ഞിട്ടാമ്പാണ്
കെഴ്ഞ്ഞ് പോന്നു മ് ഇപ്പൊ സ്കൂൾക്കെ പോയി ഇപ്പൊ പോവാന്ന്പറയുമ്പോ വല്ലാത്തൊരു സങ്ക
എത്ര മണിക്കില്ലേ എത്ര മണിക്ക് സ്കൂൾന്ന് വന്നു ആഹ് എത്ര സമയത്ത് സ്കൂൾ ബസ്സ് ഒമ്പത് മണിക്കാ
ഇത് വൈകിട്ട് ആവുമ്പഴേക്കു വരും അപ്പളക്ക് എല്ലാം ആവണ്ടേ കുട്ടിയോൾക്ക് പോവാനൊക്കെ ഉള്ളതാവണ്ടേ അവിടെ എപ്പള വരുക
ആഹ് ഇവിടെ മദ്രസ് കഴിഞ്ഞിട്ട് എട്ട് ഒമ്പത് മണിയാകുമ്പം വരും
ഒമ്പത് മണിയാകുമ്പോൾ വരുല്ലേ അപ്പോള് രാവിലെ നേരത്തെ പോകേണ്ടി വരൂല്ലേ
ആഹ് രാവിലെ ഒമ്പത് മണിക്ക് പോകുന്നത്
വൈകുന്നേരം ഉണ്ടോ
ഉം വൈകുന്നേരം ഇല്ല രാ
ഇല്ല അല്ലേ വൈകുന്നേരം നേരത്തെ എത്തുവോ
ആഹ് നാല് മണി ആവുമ്പം എത്തും നാലോ ഉം
ഇവിടെ അഞ്ച് മണിയും കഴിയും വരാൻ ചിലപ്പോ അപ്പൊ വന്ന്‌ കഴിഞ്ഞാ പഠിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ വന്ന് കഴിമ്പഴേക്ക് സമയായില്ലേ പിന്നെ കുറച്ചു നേരം അവർ വന്ന പാടെ ഇരുന്ന് പഠിക്കന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ക്ക് തന്നെ ഒരിതല്ലേ നമ്മ ക്കെ നമ്മൾ പറയും നമ്മള് മുന്നേ പറഞ്ഞാറില്ലേ പഠിക്ക്‌ പഠിക്ക് പറയുമ്പോ അമ്മമാരേ നമ്മക്ക് എന്താ ദേഷ്യം വന്നാ അവിടെയും പഠിക്ക് ഇവിടെയും പഠിക്ക് ക്കന്ന് പറയുമ്പോളേ
പഠിക്കാ പഠിക്കാ പറഞ്ഞ ബുദ്ധിമുട്ടണല്ല ഓരോരു തന്നെ സ്വന്തമായിട്ട് പഠിക്കണം
ആഹ് അവര് സ്വന്തമായിട്ട് അവർക്ക് വന്ന പാടെ പഠിക്കുന്ന് പറയുമ്പോളേ അതൊരു ബുദ്ധിമുട്ട് തന്നെയാ അപ്പൊ കുറച്ച് ച്ച് കഴിയുമ്പോടെ കുറച്ച് നേരം കഴിയട്ടെ വിചാരിക്കുമ്പേക്കും ആറ് മണി ആവും പിന്നെ സമയായില്ലേ പിന്നെ ഭക്ഷണൊക്കെ അവര് ഉച്ചക്ക് നേരത്ത് കഴിക്കണതല്ലേ പ പന്ത്രാണ്ടരക്ക് ആകുമ്പോഴേക്ക് കഴിക്കണതല്ലേ അപ്പൊ അവർക്ക് വിഷക്കലും ആഹ് എഴുതാനൊക്കെ തോനേണ്ടാവല്ലേ
ഫുഡ് എല്ലാം കൊണ്ടന്ന് ഉച്ചക്ക
എഴുതാനൊക്കെ കൊറെണ്ടാവലല്ലേ
ആഹ് എഴുതാനൊക്കെ ഉണ്ടാവും
ഉണ്ട് നിറയെ വർക്ക് നമ്മക്കാണ് അതില് പണി വരണത് നമ്മളാണ് അതിൽ പണിയെടുക്കണ പറയുവ നമ്മള് നോട്ടിൽ എഴുതി ട്ട് വേണം അവരത് വേറെക്കെ കൊടുത്ത്
അത് തന്നെ ചെറിയ പിള്ളോർക്കെല്ലാം അങ്ങനെ വലുതിന് പിന്നെ ച്ചു മനസ്സിലാക്കിയെങ്കി ആയി
ആഹ് കൊറച്ച് മനസ്സിലാവണ്ട് ഇവിടിതാ ഒരാള് പിന്നെ അംഗനവാടിയിലാണ്
ആഹ്
കുഴപ്പില്ല വലത ആഹ് ആഹ് അവിടെയാണല്ലോ എന്താണ് ആഹ് ഇല്ല സ്കൂളില സ്കൂളിലാണ് അല്ലെ
ആഹ് അതന്നെ
രാവിലെ രാവിലെ ഉണ്ട്‌ ഒരു തിരക്ക്
ആഹ് അതെല്ലാടുത്തുണ്ടല്ലേ പട പട പടക്കന്ന്
രാവിലത്തെ ഭർത്താക്കന്മാരുടെ
ആഹ് എല്ലാ കൈ ഫ്രീ ആണ് ഉം എല്ലാം കഴിഞ്ഞിട്ടാണ് ഫ്രീ ആകുന്നത്
ആഹ് എല്ലാം കഴിഞ്ഞിട്ട് വേണം അപ്പോഴേക്ക് നമുക്കൊന്ന് ഇരിക്കന്ന് വെച്ച കഴിഞ്ഞാലും കേട്ട് അടുത്ത പണിയൊക്കെ കേട്ടേ എങ്കിപൂവല്ലേ
ആ ആരൊക്കെയ ഉള് വീട്ടില ആരൊക്കെയ ഉള്ള
ഇടെ എല്ലാരും ഉണ്ട് കുഴപ്പന്നൂല്യ ചല്ല സുഖയിരിക്കുന്നു ഞ്യാ എപ്പളാ കുട്ടിയൾ അഞ്ച് മണി നാല് മണിക്ക് എത്തല്ലേ അത് വരെ കൊറച്ച് ഒഴവുണ്ട് അല്ലെ പണിക്ക് കുട്ടിയളുടെ കുട്ടിയളുടെ ഹലോ ഹലോ കേൾക്ണില്ലാ കുട്ടിയള് വരാൻ എത്ര മണിയാവന്ന് പറഞ്ഞ